അതെ ആഹ് എന്താ നല്ല വിശേഷം
ഉ ഓ നല്ല വിശേഷങ്ങൾ തന്നെ
ആഹ നോമ്പുണ്ടോ നോമ്പൊക്കെ അല്ലേ എന്താ ഏയ്
ഒരു മോനുണ്ട് അപ്പം അത് കാരണം ആ ഉമ്മച്ചിക്കുണ്ട് വീട്ടിൽ
ആഹ് അപ്പൊ ഇനി എന്തേങ്കലും പ്രതേകിച്ചു എന്തേലും ഉണ്ടാക്കണണ്ടോ
ആ് കറി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെലും കടികളൊക്കെ എന്തെങ്കിലും ഇനി മേടിക്കണം
ആഹ കടി കടിയാണ് അമലപ്പ ആഹ അമലപ്പ പോ
ആഹ പിന്നെ പിന്ന ഇന്ന് ക്ലാസ്സ് ഇല്ലല്ലേ സ്‌കൂ സ്കൂൾ അവധി അല്ല സ്കൂൾ അവധിയാണല്ലേ അല്ല കുട്ടികൾക്കൊക്കെ
അല്ലെ അവധി ഇല്ല നാളെയെ ഉള്ളൂ അവധി ആഹ ഞാനും മക്കളെ ബസ് കാത്തിരിക്കയാണ് ഓലെ ഇപ്പൊ വരും ഇപ്പൊ ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്ക്കാണ്
എല്ലാം ഇണ്ടാക്കിയക്കഴിഞ്ഞാ
ആ എന്താ ഉണ്ടാക്കനിഞ് തുടങ്ങണം തേങ്ങാച്ചോറും ഇറച്ചിക്കറിയാണ്
പിള്ളേര് വന്നാലും ഉണ്ടാക്കാനൊക്കെ പറ്റോ
അയിന്റെ അടിയിൽക്കൂടെ അങ്ങനെ ഉണ്ടാക്കണം ഓല് ആ രണ്ട് പേര് എൽ കെ ജി
ആഹ ആഹ ആഹ
എൽ കെ ജിക്കാരാണ് വന്നാ കച്ചറീക്കാര അത് ചായ കുടി ഒക്കെ കഴിഞ്ഞിട്ട് വേണം വേറെ ഉമ്മണ്ട് ഉമ്മാക്ക്ന്നരു മരണുണ്ട് അപ്പൊ അങ്ങോട്ട് പോയത് ആ അവിടെ ഇവിടുത്തെ കുടുംബക്കാരാണ് അപ്പൊ അങ്ങോട്ട് പോയത്
അ ശരി അപ്പന്താ അവര് വരണിനു മുമ്പ് ഉണ്ടാക്കില്ല എന്റെ പേര് അല്ലെ ഓര് വരണതിന് മുമ്പ് ഉണ്ടാക്കാനി രണ്ടുപേര് ഇനിയിപ്പോ ബഹളമൊക്കെ ഇണ്ടാക്കൂലേ ഉഹ് ഇപ്പൊ തന്നെ ആഹ ഇപ്പത്തന്നെ ഇപ്പ തോണി ആഹ നാലരക്കാവനായി ഹ് ഹ് കുഴപ്പ പ്പും ഇല്ല ഉം ഒരാൾ ആ മാത്രേ ഉള്ളൂ ലെ ഭർത്താവ് ഇണ്ടോ
ആ ഒരാളല്ല രണ്ടാൾ ആ ഭർത്താവ് ഇണ്ട് പണിക്ക് പോയതാ നോമ്പെയ് പിന്നെ ഇല്ല നോമ്പെയ് സുന്നത്ത് നോമ്പാവുമ്പെ നോറ്റ് പോണെങ്കിൽ പണി ഇട്ക്കുമ്പോ കെതിടാണ് അപ്പൊ മറ്റേ നോമ്പൊക്കെ ആണെങ്കി നോറ്റിനി ഈ നോമ്പ് പിന്നെ ആഹ് കയ്യിയൂലാ പർണാണ്ട് നോറ്റ്ട്ടില്ല
ഇക്ക്യരു മോനുണ്ട് ആഹ് പാല് കുടിക്ക്ണ്ട് ഇന്നാലും ഞാൻ കയ്യ്ണ നോമ്പക്കെ മറ്റേ
ആഹ് പിന്നെ സുന്നത്ത് നോമ്പല്ലെ അപ്പ പിന്നെ നിർബന്തോ അല്ലല്ലോ ആ മറ്റേതൊക്കെ ആവുമ്പോ പിന്നെ നമ്മള് ഇഞ് എന്ത് ആരോഗ്യ പ്രശ്നം വന്നാലും ഇട്ക്കല്ലോ
അതെ അതെ അതെ
ആന്നെ പിന്നെ മോൻ ന്ന്ട്ട് എന്താ ഒറങ്ങാ
ആ ഇപ്പയെ ഒറങ്ങിട്ടൊള്ളു ഒന്ന് വിളി
ഉം ആഹ് ഒർങ്ങാത്ത സമയം ഒർ മഴ ഇന്ന് ഇങ്ങനെ ചെർതായി തു ഇവടെ അവ്ടെണ്ടോ വെയിലാ ഇവടം തന്നെ മഴ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നല്ല ഇര്ട്ട് മൂടി വന്നീനു ഇവടെ പെയ്തതെന്നും ഇല്ല
ആ പക്ഷെ ഇവിടെ നല്ല വെയിലാണ് ഇന്ന് ഇന്നലെ ഒരു ഇന്നലെ അതെട്ടോ വെയിലായിരുന്നു അയിന് മുന്നേ രണ്ടുവസം മഴ ആഹ് അങ്ങനെ മാറി മറിഞ്ഞാണ് ഇൻക്ക് തോണു ഓരോ സ്ഥലത്തും ഒരോ പോലെ ഇങ്ങനെ മാറി മറിഞ്ഞ് മഴയാണ് വെയില് കിട്ടുന്നുണ്ട് ഒള്ള പോലെ
മഴ അല്ലട്ടൊ ക്ക് ഇവടെ വല്ലാതെ പെയ്യണൊന്നു ഇല്ല ഒന്ന് ഇങ്ങനെ തുള്ളി ട്ട് അമ്മളെ പേട്പ്പിച്ച് ഇങ്ങനെ പോകും
അയ് ശരി പക്ഷെ ഈ വ് വെൽ വെൽ തന്നെ അയി കഴിഞ്ഞാലും ഒര് സുഖു ഇല്ല ഭയങ്കര ചൂടാണ് ആ
നമ്മൾ കൊട്ത്താ ത്തം വുടും അങ്ങൻ തന്നെയെണ് ആ മാ മഴ ആവുമ്പോ നല്ലൊരു സുഖാണല്ലോ നമുക്ക് എന്താ ഇഞ് വേ ആ ക്ഷീണം അറിയെന്നെ ഇല്ല വെയിലാവുമ്പളെ പറ്റ കൊഴങ്ങും അന്ന് വല്ല്യ കൊഴപ്പൊന്നുല്ല എന്തായാലും ഇങ്ങനെ പോന്ന്ണ്ട് ഇഞ്ഞ് മ് ഇമ്മാക്ക് ആ
പിന്നെ പ്പ എന്താ ഉം ആ ഒരാഴ് ഇല്ല പ്പ മറ്റേ കോഴിക്കറി വെച്ച്
ആ രാവിലെ
ആ അല്ല ഉച്ചക്ക് ഉച്ച ആയപ്പം വെച്ചിട്ട് പിന്നെ ആ ആ അതെന്നെ പിന്നെ എന്തേലും വേറെ കടികളൊക്കെ മതിയല്ലോ അങ്ങനെ പിന്നെ വേറെന്താപ്പോ
ഉം ആ താ വന്നു ബസ് സ് വന്ന്പ്പോ ബാ ബാ അറങ്ങ് അടെ നിക്കോങ്കി വിട് വാ ആ ആ അയൊക്കെ ഇട്ടോ
ഓ
ആ നടക്ക് ആ ഇന്നാ പറി ഇന്നാൽ പ്പം ഓൽ വന്ന് അറങ്ങിതാണ്
ആ കൊറെ ദൂരം ഉണ്ടോ ബസ് വീടിന്റെ ഫ്രണ്ടി തന്നെയാണോ അതോ
അല്ല ഫ്രണ്ടിൽ അല്ല കൊർച്ച് അങ്ങട്ട് പോണം
നീങ്ങിയിട്ടാണ് വഴി അവിടെ നിർത്തൊള്ളു ആ
ആ ആ അപ്പൊ കൊർച്ച് പോയാ മതി ഞങ്ങളെ വീട് ബസ്സ്ന്ന് റോട്ട് ഇങ്ങനെ വീടിന്റെ മുന്നേെ നോക്കിയാ റോഡ് കാണും നല്ല കുട്ടികള് ആ ഇവിടുന്ന് കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ആ വേറ കുട്ട്യാളും അയൽ വാസിയോളെ കുട്ട്യാളക്കെ ഉണ്ട് കുട്ങ്ങിക്ക്ണടി എന്നട്ട് മോൻ എപ്പോ ഒറങ്ങിയതാ
കൊറച്ച് നേരമായിട്ടുള്ളൂ അത് കാരണം കൊറച്ച് നേരം കൂടിയെക്കെ ഉറങ്ങുമായിരിക്കും ഇനി ആ ഒരു ഒരു മണിക്കൂറൊക്കെ എന്തായാലും രാത്രി കൊറച്ച് കൊറച്ച് നേരം ഉറങ്ങിക്ക കഴിഞ്ഞാൽ കുഴപ്പമില്ല കൊറച്ച് അധികം നേരക്കെയാണ് ഒർങ്ങ്ണെങ്കി രാത്രിൽ ഒത്തിരി ബുദ്ധിമുട്ടാാവും അതെ വൈകിട്ടൊന്നും ഉറങ്ങീട്ടെങ്കിലും പറ്റൂല ഉം വൈകിട്ടൊന്നും ഉറങ്ങില്ലെങ്കിലേ പിന്നെ രാത്രി ഭയങ്കര ആ മൂശാട്ട സ്വഭാവമൊക്കെ കാണിക്കും
ആ പിന്നെ അപ്പൊ ഞമ്മക്കും നല്ല ബുദ്ധിമുട്ടല്ലേ ഒറങ്ങാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ഇന്ന ഇവടെും തന്നെ ഇപ്പൊ ഈ ഉച്ചകത്ത് ഉറക്കൊന്നും കിട്ട ട്ട് നില്ലല്ലോ ഇല്ല ഒറങ്ങുന്നൊല്ല ക്ഷെ ഞ്ഞ് നേര ഒറങ്ങലൊട്ങ്ങും ഒരു ഓല് അല്ലെങ്കിലേ നേരം വൈകി ഒറങ്ങണ ആൾക്കാര ഉ ഇപ്പ നേരത്തെ ഒറങ്ങലൊങ്ങിപ്പോ വീട്ടിലുണ്ട്താ വീട്ടില്
എല്ലാ ദിവസം ഈ സമയത്താണോ അവര്
ആഹ് ഈ സമയാവും ഒരു മൂന്നരക്ക് കൂടും പക്ഷേത്
ബസ് എല്ലായിടത്തും
ആഹ് രണ്ടാമത്തെ ട്രിപ്പാണ്ങ്ങോട് ത് അപ്പൊ എന്താ രാവിലെ ഇതന്നെ രാത്രി രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തോണ് തോന്നത് അത് പിന്നെ ഒമ്പതേ മുക്കാലാവുമ്പോത്തിനാണ് ന നാളെ ഇ നിനാളെ സ്കൂള ഇണ്ട്ടാ ആഹ് നാളെ പിന്നെ അവധിയാണ് അല്ലെങ്കിൽ എട്ടേ നാൽപ്പത് ആ എട്ടേ മുക്കാൽ ആകുമ്പോത്തിന് വരും ഒരു മണിക്കൂർ മുന്നേ വരും ആ നാളത്തെ കാര്യം ആലോയിക്കാനാണ്
നാളെ വെള്ളിയാഴ്ചയണല്ലേ മൂന്നാല് ദിവസം ഒഴിവായി രണ്ട്മൂന്ന്ദിവസം ഉം
മൂന്നി സ ഒഴിവാ
അള്ള ആ സന്തോഷത്തിലായിരിക്കും അപ്പൊ ചോറൊക്കെ കൊടുത്ത വിടുമ്പോ തിന്നോ
ചോറ് അവിടുന്ന് കിട്ടലാണ് അവിടുത്തെ തീറ്റ ആയത് കൊണ്ട് ഒന്നും അറിയില്ല ആ ഉ
ടിഫിൻ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകും
ആ സ്നാക്സും പിന്നെ എന്താ ഏതെങ്കിലും കൂട്ടാന്
ഉം ഉം ഉ ഉ അത് ശരി വന്നപ്പ തന്നെ മേലൊക്ക് കഴുവോ
ആഹ മേല് കഴുകാൻചെലപ്പം മടിയപിന്നെ വൈകുന്നേരം എന്താ കഴുകണ്ടിരും അപ്പൊത്തിനൊല് കളിക്കൻറങ്ങിയാലേ
ആഹ ആ് ആ അപ്പക്കെ കഴുകും വന്നിട്ട് പിന്നെ കളിച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് വന്ന
ആ കളിച്ചിട്ട് പിന്നെ നമ്മളെ നിസ്കാരം ആവുമ്പോത്തിന് പിന്നെ ഞാൻ കുളിപ്പികു കൊടുക്കും അല്ലാ എനിക്ക് ഭയങ്കര മടിയാണ് ഈ നേരത്തെ കുളിച്ചാൻ പറഞ്ഞ കേക്കൂല ഉം കുളിച്ചാ വിളിച്ചാലൊന്നും വരൂല അവര് കളിച്ചണ് വരു ആഹ ചായിന്ന് കുടിക
ആഹ
ചായ കുടിച്ചും ആഹ് എന്തെങ്കിലൊക്കെ ഇനി കടി കൊടുക്കണം
ആഹ് കടിയുണ്ടാവൊ അപ്പൊ രാവിലത്തെ ആണോ അതോ വേറെ ബേക്കറി
ഇന്ന് ഇപ്പോ ബ്രെഡൊക്കെ ഉണ്ട് ഞ് അത് കൊടുക്കണം
ആ ഹ ഹ
ആ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും ആഹ് ഉണ്ടാക്കല് ഇല്ല ഇന്ന് ഇഞ് ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ മാത്രല്ലേ നോ അപ്പൊ നാട്ട്കാര് പിന്നെ ആ ഇച്ചായിട്ട് ഇഞ് പ്പം സ്പെഷ്യലൊന്നും മാണ്ട
ഉം ഹും ഉംഹും
ക്കണ്ട് ഇണ്ടാക്കാന് പിന്നെ ഇണ്ടാക്കണില്ല ഇന്ന് ഇനി നാളീം ഇല്ലേ അപ്പൊ നാളെ ഇതാക്കാ കര്തി ഇന്ന്പ്പം ഇല്ലങ്കിലും നാളെ ആഹ് നാളെ ജോലി ഉണ്ടായില്ലെ ആപ്പോ പിന്നെ ടിവില്ല ഫോണാണ് ഫോണ്ന്റെത്ഞാൻ കൊടുക്കാറില്ല്യാ ഓര് ഇപ്പച്ചി വ ന്നാലൊളെള്ള്ക്ക് കിട്ടല് ഇപ്പച്ചി വന്നാ പിന്നെ ഇപ്പച്ചിക്കും കൊടുക്കൂല ഓലെന്നെ കാണാനിക്കും ആഹ് ആ ഹ് അപ്പ പിന്നെ ഇവിടെ കൊറെ കുട്ട്യാളില്ലേ അപ്പൊ ഈ സ് സമയതൊക്കപിന്നോല് പൊറത്ക്ക് ഇവിടങ്ങനെ കുട്ട്യാളപ്പം കളിച്ചും അല്ല ഈ പിണങ്ങ്ണ നെന്തെങ്കിലും ആ വേ അയൽവാസികൾ അയല്ലാ ആഹ് ഇതിലങ്ങനെ ഗ്രൗണ്ട് പോലെ റോഡും ഗ്രൗണ്ടൊ ക്കതാ ചെറിയ വണ്ടികളൊന്നും വരാ ത്തെ പോക്കറ്റ് റോഡായിട്ടുണ്ട് അപ്പൊ പിന്നെ അയിലെ കളിക്കും ആഹ് ആ പക്ഷെ അതെല്ലപേടി ഞങ്ങളെ നേരെ നേ ന്റെ മുന്നിതന്നെരു വീട്ണ്ട് അപ്പൊ വീട് വെക്ക് പുതിയ വീട് വെക്കാണ് തറട്ട്ട്ടൊള്ളു അപ്പവര് കെണറ് കുയ്ച്ചിട്ട് ണ്ട് അത് ല്ല അതാണെങ്കി അതാണ്പ്പത്തെ വല്യ പ്രശ്നം
ആഹ് കെണറ് ഇതൊക്കെപ്രശ്നാണ് കിണറോ ങ്ങനെ വല്ല
മതില് തൊറന്നാ തെന്നെ അ കെണറാ കാണാ അ എന്താ ഒരു വേറെ വീട് ക്കള്ള ഒരു പത്തടി വയ്യ് ഞങ്ങളെ മുന്നില്ണ്ട് ഞങ്ങക്ക് കൊറച്ച് മുറ്റം മുറ്റം കൊറവാണ് നേരെ മുന്നിതന്നെ അപ്പൊ അവരോടങ്ങ പറയലാണ് മറച്ച് ട്ടൂല്ല അപ്പൊ ഒന്ന് തായ്ത്തേതേന്ന് കെണറ് പിന്നെ ങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ചവ്ട്ത്താ ആള് വരും അപ്പൊ പറയണം ന്നൊക്കെ പറഞ്ഞ്ങ്ങനെ നിക്കാ ആഹ്
കളിക്കണസ്ഥലാവുമ്പഴേ
ആഹ് ആഹ് പേടിയാണെ
ആഹ് അയ്മ്മക്ക് എപ്പഴും പോയി നോക്കാൻ പറ്റൂ
നോക്കാൻ പറ്റൂലല്ലോ നമ്മളന് ഞമ്മള് എന്തെങ്കിലു അടുക്കളെല് ഞ് വൈകുന്നേരം ചെല് പ്പം പയ് ന പണിയൊക്കെ ഇട്ക്ക് മ്പളയ്ക്കാരം പ്പവര് കളിക്കാനെറങാ അപ്പവരെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടൂല ന്നാലും പിന്നെ ഇവ് ട്ത്തെ ഇമ്മണ്ടായതോ ണ്ട് അങ്ങനെ നോകും ന്നാ ശരിന്നാല് ആഹ് മ്